ഹെലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കാം കെ
ഓക്കെ അവ്ടിം കി
ആഹ് എന്തൊണ്ട് സുഖവാന്നോ
ഓഹ് സുഖായിട്ടിരിക്കുന്നു ചായൊക്കെ കുടിച്ചോ
പ്രേമിക്ക്ണ് ണ്ടോ
ചായ ഇനിയിപ്പം ഇവിടെ ചേട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നില്ല. പുള്ളിക്കാരൻ വരുമ്പോ സമയാവും അപ്പ പുള്ളിക്കാരന് ചായെന്തായാലും ഇടണം അപ്പോ ഞാൻ
ആണോ രാത്രിയാണോ ഇടാറ് ആണോ രാത്രിയാണോ ചായ കുടിക്കാറ് ഓയ്ക്ക്യാ
ആഹ് അത് ചേട്ടൻ വരുന്ന സമയം അപ്പൊ പുളിക്കാരൻ അങ്ങ് ട്ടയേഡായിട്ടാ വരുന്നെ എ അപ്പൊ അഹ് എന്തായാലും. ഞൻ അപ്പ ചായ ഇടണം അപ്പൊ ഞാ വിജാരിക്കും എങ്കി പിന്നെ ഒരുമിച്ച് ചായ കുടിക്ക്യാന്ന്. ആഹ് അങ്ങനെ സാധാര്ണെ ആഹ് അപ്പഴാ കുടിക്ക്ണ്ടാവാ. ആഹ് പക്ഷെ അപ്പഴേങ്കിലും കുടിച്ചില്ലെങ്കി എനിക്ക് മൈഗ്രേൻഉണ്ട് തലവേദന പിടിക്കും രാവിലെയും ഇതുപോലാ രാവിലെയും കുടിച്ചില്ലെങ്കി തലവേനയാ എങ്കിലെ. എനിക്ക് അതോണ്ട്
ശീലായി കഴിഞ്ഞാള്ള പ്രശ്നാണത്.
പ്രശ്നാണ് മൈഗ്രൈൻ അല്ലേലും ഉള്ളതാ അപ്പൊ പിന്നെ ചായേം കൂടെ കുടിക്കാതിരുന്നാ ഭയങ്കര ബുദ്ധിമു
പ്രയാസംണ്ടാവും ല്ലെ
അഹ് ആഹ് ഭയങ്കര പ്രയാസവാ അന്നത്തെ ദിവസം പൊങ്ങത്തില്ല. ബൈങ്കര തലവേനയാ. ഉം അത് ഒന്ന് തുമ്മിയാലും തുമ്മിയാ മതി ആഹ് സ്മെൽ ചെല സ്മെല്ല് അടിക്കുമ്പോഴും അല്ലെ പിന്നെ വെയ്ല്. കൊണ്ടാലൊക്കെ സൗണ്ട് ഭയങ്കര സൗണ്ട് കേട്ടാല് ഓവർ ലൈ റ്റ് കണ്ണിലടിച്ചാ അപ്പ അങ്ങനെക്ക് ആഹ് അങ്ങനെ
ഇതിനൊക്കെ പ്രശ്നങ്ങള് ഇണ്ടാവോ
എന്തോ.
അല്ല അങ്ങനെഒക്കെ വെരുന്ന സമയൊക്കേ വേദന ഇണ്ടോന്ന്
ഹലോ.
ഹലോ കേൾക്ക്ന്നില്ലാ
എടക്ക് വിട്ടു പോവുന്നുണ്ട്.
സുഖവാണ് ആണോ എന്തുവാ . വിഷ്ണു വരാണ്ട് സംഭവം ഇൻക്കറിയില്ല
എന്തോ ഇനി സിഗ്നല് ഈ കാലാവസ്ഥയുടെ ആണോന്ന് അറിയത്തില്ല സിഗ്നല് കംപ്ലൈന്റ് ആണോന്ന് അറിയത്തില്ലാ
എന്താ പ്രോബ്ലം എന്താ അറിയില്ല ചെലെ സമയം പിന്നെ തീരെ കേൾക്കാതാവാ
ആഹ് ഇപ്പൊ കേക്കാം എടക്ക് ഇങ്ങനെ വിട്ടു പോവും ഹലോ കേക്കാവോ ഹലോ കേക്കാവോ
ഓഹ് കേൾക്ക്ന്ന്ണ്ട്
ആഹ്, ആഹ് ഉം
ഓവർ സൗണ്ട്, ലൈറ്റ് അങ്ങനെയൊക്കെ പ്രോബ്ലം വരുമ്പല തലവേദന കൂടുതലാണോ? ചോദിച്ചത്.
ആഹ്, തലവേന വരും പ്പം. ഓവറയിട്ട് ലൈറ്റും. അപ്പൊ, തലവേന വരുമ്പോ മുക്ക് നമുക്ക് ഭയങ്കര ദേഷ്യൊക്കെ തോന്നും. അപ്പൊ, പിന്നെ നമ്മള് ഈ. ലൈറ്റൊന്നുല്ലാത, അടഞ്ഞൊരു റൂമിൽ കണ്ണു അടച്ച് കൊറചേരം കെടക്കണം. എന്നാലെ മ്മക്ക് ആഹ്, ഒരിത്. റെഡിയാവും മ് ഞാനിത്. ആഹ്, മൈഗ്രൈൻന്റെ പ്രോബ്ലം ഉണ്ട്. ഭയങ്കര ഭയങ്കരമായിട്ട് ബോമിറ്റെ യ്യാനൊക്കെ തോന്നും ബോമിറ്റ ചെയ്യ തോ. ണ്ടോ ഭയങ്കരമായിട് ഇത് ഫസ്റ്റ് എനിക്ക് വരുമ്പോ, മൈഗ്രെൻ ആന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. തുപോലെ തലവേന പെട്ടെന്ന് ഇതും ആഹ്, പ്രയാസ. ഫസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം സ ഇതു പോലെ തലവേന ഓൾ റെഡി പണ്ടെ നിക്ക ഉള്ളതാ, പക്ഷേ, എനിക്ക് അന്നത്തെ ഒരുസം ആധ്യായിട്ട ങ്ങനെ ഒരു വേദന വരുന്നെ. അങ്ങന, തലവേദന ഇതുപോലെ ഭയങ്കര തലവേദനായി. വൈന്നേരം ചേട്ടൻ വന്ന്. ചേട്ടൻ വർക്ക കൈഞ്ഞന്നപ്പോ, ഹോസ്പിറ്റലി പോയി. അപ്പോഴത്തേക്കും വോമിറ്റ് ചെയ്യും ഞാൻ. അപ്പോഴും നമ്മൾ അറിയുന്നില്ല തല ഈ
ഓ, ആഹ്, അഹ്, ആഹ്, ആഹ് ഒമിറ്റെയ്ത് പോയി കഴിഞ പി ന്നെ നല്ല ആശ്വാസം ണ്ടാവൂലേ?
ആശ്വാസം ഉണ്ടാവും, പിന്നെയും ആഹ് അപ്പൊ കൊർ അപ്പഴത്തെേ കുറച്ച നേരത്തേക്കെ, ള്ളു പിന്നെയും പഴയ പടിയാവും. എനിക്ക് ഫസ്റ്റ് അന്ന് വ തുടക്കം തലവേദന അയ്ന് മുന്നേ വരുന്നുണ്ട് പണ്ടേ ഉള്ളതാ. ഞാൻ സ്പെക്സ് വെക്കുന്നത, നിക്ക് കണ്ണിന് ചെറിയ പ്രോബ്ലം ഉള്ള അപ്പൊ, ഞാൻ അന്ന് എനിക്കതുപോലെ കണ്ണിന് പ്രശ്നംള്ളോണ്ട്, തലവേന ങ്ങനെ ഉള്ളതാ. പക്ഷെ, ഇത് അങ്ങനത്തെ തലവനെ ല്ലാ.. നമ്മക്ക് അറിയാം. തലവേന വരുമ്പൊ ള്ള വ്യത്യാസം. ഇതങ്ങ് ഭയങ്കരമായിട്ട്, അങ്ങ് തല കു നമുക്ക് നിവർന്നിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പിന്നെ, സെ അപ്പൊ അന്നത്തെ ദിവസം പോയ അവര്. മരുന്നൊക്കെ തന്ന് വിട്ട്. അവിടെ ഞാൻ ഹോസ്റ്റലിൽ ചെന്ന് പോ ത് പിറ്റേ ദിവസവും ആഹ്.. പിറ്റേ ദിവസം നമുക്ക് സൗ സന്ധ്യ കഴിയുമ്പോഴ ഇത്. കൂടുന്നത്. പിറ്റോസം തലവേനയായി രാവിലെ പഴ ഉണ്ട് പിറ്റേ ദിവസം രാവിലെ ങ്ങനെ വേദന കൂട ന്ന്, അന്നു ഹോസ്പിറ്റലിൽ പോയി. അവര് മരുന്ന് തന്ന് വിട്ട്. പിന്നെ, അയ്ന്റെ പിറ്റ ദിവസം അയപോഴത്തേക്കും ഭയങ്കര തലവേനയായി ഛർദിയങ്ങ് കൂടി, അങ്ങനെ കൊണ്ട ന്ന്പ്പൊ ട്രിപ്പ് ഇട്ട് അപ്പൊ അവര് പറഞ് മൈഗ്രന്റതാണ്. നല്ല രീതി റസ്റ്റെയ്യണം. ഇപ്പ നല്ല രീതി റെസ്റ്റ് ചെയ്യണ്ട കാര്യോ നമ്മള് നമ്മുടെ ത ത് ഭയങ്കര ആഹ്, റെസ്റ്റ് എട്ത്താല നല്ല റസ്റ്റെട്താലെ ഇത് പൂർണ്ണമായിട്ട് മാറത്തു ള്ളൂ. ഇപ്പൊ ഇ തുടക്കം
ണ്ടൊ മൈഗ്രീൻ ഒരു തലവേദനന്ന് പറഞ്ഞഞ് കേട്ടിട്ടു ണ്ട്. നമ്മൾക്ക് അനുഭവം ഇല്ല ല്ലാതിരിക്കട്ടെ?
ഭയങ്കര സത്യം, ഞാൻ അതേ പറയുന്നുള്ള വരാതിരിക്കട്ടെ, കാര്യം വന്ന് നമ്മള് ട്ടു പോ പറ്റത്തില്ല. നമുക്ക് നമ്മളെ കൊണ്ട് തന്നെ പറ്റാതെ വരും. ഞാൻ, ലാസ്റ്റ് തലക്കത് തുണി വലിച്ച് മുറുക്കി കെട്ടി. ഇരിക്കല തലയ്ക്ക് വേദന കൂടി. ആഹ്, അങ്ങനെ തല വല വല്യ കെട്ടൊക്കെ വലിച്ച് മുറുക്കി ആമക്കി കെട്ടി വലിച്ച് ഇറകി പിടിച്ചിരിക്കട്ടെന്ന് ആഹ് അത്രക്കെ അ അത്രക്ക് വേദനയായി പോയി സയ്ക്കാൻ വയ്യാത്ത വേദനയായി പോയി
അതെ വേദന സഹനീയമാകുമ്പോ എന്താ ചെയ്യേണ്ടന്ന് നമുക്കന്നെ അറിയൂല
അറിയത്തില്ല അങ്ങനെ പിന്നെ ഹോസ്പിറ്റൽ തന്ന മരുന്നൊന്നും കഴിച്ട്ട് എനിക്കരു മാ റ്റവും ഇല്ല ട്രീപ്പ്ട്ട്കെട്ന്നിട്ട് മാറ്റില്ല അന്ന് ട്രിപ്പ് ഇട്ട്ട്ടും ഒരു മാറ്റൊ ഇല്ല പിന്നെ ആഹ് ചേട്ടൻ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി എനിക്ക് പെയിൻകില്ലറ് ‌ മോടിച്ച് തന്നപ്പോ പേങ്കില്ലറെ നേരം ഹോ വിട്പറ ചേട്ടൻ ചെന്ന് പറഞപ്പൊ അവര് ചോദിച്ച് എന്തിന്റെ വേദനയാന്ന് പറഞപ്പം ഇതുപോലെ മൈഗ്രെനാ മൂന്നൂസായിട്ട് തുടങ്ങിയന്ന് പറഞപ്പോ അവരു ഗുളിക തന്നു പക്ഷെ അത് കഴിച്ചന് ശേഷം നല്ല മാറ്റം ഉണ്ടായിരുന്നു പിറ്റേ ദിവസം നമുക്ക് വേദന വെരു ത് വന്ന് പോയാ ഒരാഴ്ച അടുപ്പിച്ച് ഇങ്ങനെ വേദന വന്ന് പോയിക്കൊണ്ടിരിക്കും അത് മാറാൻ ഒരുസമയം എടുക്കും
ഉം എവിടെഒരു നാടൻ മരുന്നിന്റെതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കൊറെമു എവിടെന്ന് ള്ളത് ന്ന് നിക്ക് കറക്റ്റ് പറഞ്ഞ് തരാൻ അറിയൂല്ല മൈഗ്രിന്റെ തലവേദനയ്ക്ക്
ആഹ് ഒരുപാട് പേര് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കണ്ട്ട്ട ഒരുപാട് പേര് ഇങ്ങനെ രിക്കുന്ന് മൈഗ്രൻ ഇവരെ ഇപ്പയി ന്ന് ഏ കൊറെ ഇപ്പ എല്ല ല്ലാ മിക്കടെത്തും എല്ലാർക്കും ങ്ങിനെ പ്രോബ്ലം ഒണ്ട് മൈഗ്രൈൻ
ഒരുപാട് പേര് ഞാൻ ഇത്‌ന്നെ പറയുന്നത് കേട്ടിട്ട്ണ്ട്
ഉം അത് വന്നു അപ്പൊ പിന്നെ ഞാനാ ആഹ് അപ്പൊ ഡോക്ടറിന്റെ ത് മേടിച്ച് ഞാൻ ഒരു പ്രാവശ്യം പക്ഷഡോക്ടറെന്ന് മരുന്ന് മേടിച്ച് കഴിച്ചിട്ടുള്ള് പിന്നെ ഞാനങ്ങനെ പോയിട്ടില്ല അങ്ങനെ ഏഹ് എന്റെ ചേട്ടന്റെ പെങ്ങളെ ഹസ്ബന്റിന്റെ പെങ്ങടെ നാത്തൂൻ ആഹ് ഹസ്ബ് ആഹ് അപ്പ പുള്ളിക്കാരത്തി ങ്ങളൊര് - പെൻഷൻ ചെയ്തപ്പോ അവടെ പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു അപ്പൊ അവടെ പുള്ളിക്കാരത്തി പ്പ അവയ അവർക്കും ഇതുപോലെ ത് മൈഗ്രൈൻ ഒള്ളതാ അങ്ങനെ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായര് അവര് മരുന്ന് ക്കെകയിച്ച് ക്ഷെ ഡോക്ടറ് കുറിച്ച് കൊടുത്ത ഈ മൈഗ്രിന്റെ മരുന്ന് കയിച്ചാ അവർടെ ശരീര ഒക്കെ അങ്ങ് കേറിയങ്ങ് വിയർത്ത് നമുക്ക് ആഹ് ആഹ് ഭയങ്കരമായിട്ടങ് കേറി വിയർത്ത് എല്ലാ
ഡോസ് താങ്ങാൻ പറ്റീട്ട്ണ്ടാവ് ല ശരീരത്തിന്
ആഹ് അപ്പൊ പുള്ളിക്കാരത്തി പിന്നെ അതങ്ങ് അപ്പൊ അവർ വി പിന്നെ കൊ ഇല്ലാ അങ്ങർ നിത്തി നിർത്തിയപ്പ പിന്നെയും ഈ വേദന സഹിക്കാതെ വരുമ്പോ പിന്നെയും ഈ മരുന്ന് മേടിച്ച് കഴിക്കുവായിരുന്ന് ഇവര് അപ്പൊ വീട്ടിവ ആഹ് വീട്ടിൽ വഴക്ക് പറഞ് എഹ് കഴിക്കാൻ പ ഇന്ന് മാക്സിമം സഹിക്ക പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇത് വേദന വന്ന് കഴിയ്മ്പ മക്കും ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പം ആഹ് ആഹ് പിന്നെ അപ്പൊ പിന്നെ പുള്ളിക്കാര്ത്തി ബ്രൂഫാണെന്നും പറഞ് ഒരു ഗുളിക അത് ആഹ് ബ്രൂഫ്ന്ന്ള്ളൊരു ടാബ്‌ലറ്റാ അത് നമ്മള് ഗ്യാത് രു ഗ്യാസിന് എല്ലാത്തിനും അത്യാവശ്യം എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടാബ് ടാബ്ലറ്റാ ഗ്യാസിനും ഒക്കെ മക്ക് ഉപയോഗിക്കാം അപ്പൊ പുള്ളിക്കാരത്തി അത് മേടിച്ച് കഴി ഇപ്പൊ അങ്ങനെ ആഹ് കണ്ടിന്യൂയാ അത് കഴിച് ക്കുവാന്ന് പറയുന്ന് വേദന വരുബഴ് കഴിക്കും നമ്മുക്ക് ഇത് ഇങ്ങനെ വേദന വരും അപഴേ ഇതെടുത്ത് കഴിക്കണം കാര്യം നമുക്ക് മൈഗ് ആഹ് ഉം എന്തു വാന്ന് മൈഗ്രേൻ തന്നൊണോന്നും പറഞ് നോക്കോണ്ടിരിക്കരുതം അറിയാം പാടില്ല ഭയങ്കര ആണെങ്കി നമുക്ക് അത് വന്ന് കഴിഞ് ഗുളിക കഴിച്ചിട്ട് കാര്യല്ല അത്‌ വരുന്നെന് മുന്നേ നമ്മള് ഈ ഗുളിക കഴിച്ചാലേ അത് മാറത്തൊള്ളൂ ഇല്ലെങ്കി ടൈമ് എടുക്കും അത്രയും ടൈമ് എടുക്കും നമുക്ക അത് മാറാൻ ആ അപ്പ ഞാൻ പിന്നെ ഞാനും വാങ്ങ ആ ഞാനും പിന്നെ അങ്ങന എന്ന ഇത് നമുക്ക് ഇപ്പൊ ഒരു സൈഡ് ഈ ഇപ്പൊ ഒരു ഈ വലത്തെ സൈഡിലാ വരുന്നങ്കി അടുത്ത പ്രാവശ്യം ആ മറ്റേ സൈഡിലായിരിക്കും അപ്പർത്തെ അപ്പം നമുക്ക് ബെക്കിലായിരിക്കും അപ്പ നമുക്ക് കറക്ട് ഇത് എവടാ വരുന്നെന്ന് ഒറപ്പിച്ച് പറയാം പറ്റത്തില്ല അത് തൊടക്കം വരുന്ന ഏത് സൈഡാന്ന് പിന്നെ മൊത്തം ഭയങ്കര വേദന അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാന അങ്ങനെ അത് ഞാൻ കാരണം പിന്നെ ചായ കുടി അങ്ങനെ ശീലൽത്ത ഞാനാ പിന്നെ പണ്ടോട്ടെ അങ്ങ് എ എപ്പയൊ ഞാന് ഇതുപോല എങ്ങനെക്കെയോ ചായ കുടിച് എവ്ട്ന്നോ എനിക്കറിയത്തില്ല എങ്ങനെ ചായ സ്ഥിരവാക്കി ഞാനത്
ആ ആ
പക്ഷെ ഇപ്പ എനിക്ക് ആ എനിക്കിപ്പ അതില്ലാതെ പറ്റത്തി പക്ഷെ രാവിലെ ഒള്ളു കേട്ടോ വൈകിട്ട് എനിക്ക് വല്ല്യ കോഴപ്പല്ല വൈ വൈകിട്ട് എനിക്ക് അങ്ങനെ വല്ല്യ കോഴ പക്ഷെ രാവിലെ ഉം കിട്ടില്ലെ ഭയങ്കര ബുദ്ധിമുട്ട
തെ ലെ ഞാൻ പൊതുവ അങ്ങനെ ചായ കുടിക്കാറില്ല ചായ അങ്ങനെ കുടി ക്കാറില്ല അതെ അതെ എന്തെങ്കിലും എപ്പഴെങ്കിലൊക്കെ നല്ല പാലക്കൊഴിച്ച് നല്ല സ്ടോങ് ടീ ആക്കി മാത്രെ കുടിക്കു
ആണല്ലെ ഇവടെ ഞ്ഞാ ഇപ്പൊ എൻക്ക് ഇങ്ങനെ ശീലം ഇല്ലാത്ത അറിഞ്ഞല്ല ഹോസ്റ്റൽലൊക്ക പോയി നമുക്ക അറിയാലോ ഹോസ്റ്റൽലെ ഫുഡ് ഒക്കെ എങ്ങനാള്ള ചായക്കെ അങ്ങന അത് നിർത്തിയതാ വെർത്തു പോയി നമുക്ക് അങ്ങനെ നിർത്തിത് പിന്നെ ഞാന് എപ്പഴൊക്കെയോ ഇതുപോലെ കുടിച്ച് കുടിച്ച് അങ്ങ് ശീലമായി അത് അങ്ങനെ ശീലമായതല്ല ഇൻക്ക് നേര്ത്തെ അങ്ങനെ ചായോട് ശീലമില്ലായിരുന്നു അത് കുടിച്ച് കുടിച്ച് പിന്നി തലവേദനയും കൂട ആയപ്പഴത്തേക്കും അത് പറ്റത്തില്ലന്ന് മനസ്സി
ആ ആ
ആ അതാ വിഷയം ഇവട മോന് ഞങ്ങള് കൊടുക്കത്തില്ല മോന് പിള്ളേർക്ക് കൊട്
ഇവട എല്ലാരും അങ്ങനെ നൽ ചായക്ക കുടിക്കും
ആണല്ലേ ഇവട മോന് കൊടുക്കത്തില്ല ഞങ്ങള് ചായ ഇട്ട് കുടിച്ചാലും മോന് കൊടുക്കത്തില്ല മോന് അയാള് പാലും കുടിക്കില്ല പണ്ടൊക്ക പാല് കുടി
ഇള്ളത് നല്ല സ്ട്രോങ് ടീ ആയിട്ട് ഹോട്ടൽ ചായ പോലുള്ള ചായ കുടിക്കും ചെയ്യും
ആ ആ ആ അവ്ട ചായ കുടിയൊക്കെ ഇപ്പ രാ എത്ര മണി ആവുമ്പ കഴിയും ഹലോ